പർ ഞ്ഞോ പർ ഞ്ഞോ പർ ഞ്ഞോ ആഹ് പർ ഞ്ഞോ? ഉം പിന്നെന്താ ചായൊക്കെ കുടിച്ചാ
ആഹ് ചായൊക്കെ കുടിച്ചു ഇപ്പൊ നല്ലൊരു മഴ പെയ്ത് ചോർന്ന്
ഉ ചായ് ക്കന്താ കടി
ഓ ചായക്ക് കപ്പ് കേക്ക്
ബിസ്കേറ്റാ
ആഹ് കപ്പ് കേക്ക്
ഉം
കപ്പ് കേക്കി ഇനി ചായൊക്കെ കുറച്ച് ആ ബേക്കറി കടി ചിലപ്പോന്തെങ്കിലും കടി ഇണ്ടാക്കല്ണ്ട് ഇന്ന്ണ്ടാക്കിയിട്ടില്ല.
അഹ് രാവിലെ എന്തേനു ചായക്കടി?
രാവിലെ ചപ്പാത്തി കടല കറി.
ഉച്ചയ്ക്ക്
ഉച്ചക്ക് ചോറ് ബത്തൽമീൻ പൊരിച്ചത് മുതര കറി.
ഉം ഉം ഉം ഉ മുതര കറിം മുതര കറിയും വെക്കുവോ?
ഓഹ് കറിക്കല്ലോ ഉപ്പേരി ഒക്കെയാണ് വെക്കും തേങ്ങര.. ച്ചാണ്ട് മറ്റേ മിക്സിൽ അടിച്ചാണ്ട് നാനൊക്കെയില്ല മിക്സിയില് അടിച്ചാണ്ട്.
ഏഹ്
വേവിച്ചാണ്ട് മിക്സിൽ അടിച്ചേയ വേവിച്ചാണ്ടെ ആ മിക്സിയില് ആഹ് കു റുന്നനെ വേവിച്ചാണ്ട് മിക്സിൽ അടിച്ചാ മിക്സിൽ അടിച്ചിട്ട് അയ്ക്ക് ആഹ് വെളുത്തുള്ളിയൊക്കെ ചതച്ചിടാ എന്താ? മുളക് പൊടിയോ അങ്ങനൊക്കെട പൊടികൾ വണ്ടിടുക്കടവിടെപിന്നേരിവ കുറവാ കുട്ടികൾക് നേരു ഉണ്ടായാ കൂട്ടൂല ന്നട് പിന്നെ തേങ്ങ അരച്ചാണ്ട് പാരെ ഉള്ളിട്ട് തൂമ്പിക്ക
ഏ ഹ് ശരി ഞാൻ ആദ്യായിട്ട് കേക്കണ് മുതര ഉപ്പേരിന്ന്ണ് ഞാന്.
ആഹ് ആഹ് തേ അരച്ചു വെക്ക ഇവിടെ ഇനി എപ്പഴേലും കണ്ടാക്കലേള്ളൂ ഹസ്ബന്റിന് തേങ്ങ അരയ്ക്കണ ഇഷ്ടല്ല. മെനിവേദന എടുക്കും പറഞ്ഞിണ്ട്. ആദ്യ പുയിങ്ങണ മിക്സിൽ അടിച്ചാ എന്റെ വീട്ടിലൊക്കെ എന്റെ അമ്മ ഉണ്ടാക്കേണ്ട്നിക്ക ഇഷ് കട്ട കയറി അതൊ ഞാൻണ്ടാക്കും ഹസ്ബന്റൊന്നും കൂട്ടൂല്ല. അതിന്പ്പേരിയാണോ ഈ മറ്റേ വായന്റെ ആയേ ഇനി ആമ്പോ കെട്ടാണ്ട് ഫ്രീ വെച്ചാല്. ആഹ് ആആ കുട്ടിയാണല്ലേ ബസാണല്ലേ ഉം ഇവിടെ അത് ആഹ അതാണ് വിട ഭയര ഇഷ്ട എല്ലാർക്കും കുട്ടിയാക്കോക്കെ
ഓഹ്
അത് കുഴപ്പില്ല മയൊണ്ടൊടെ മയണ്ടോ? ഇല്ലല്ലേ ഇന്ന് മയ പയിതീല്ലേ.
ഇ യ ഏഹ് എന്ത്യ ആ അത് ഓന്റെടുത്തുന്ന് കെടക്കണ്. ത് തപ്പി തെരഞ് കിട്ടി പിന്നേ ആഹ് ആ് ആ് ആഹ ആഹ് ആഹ് ആഹ്. ആഹ്
ശ്യൊ കൊറച്ച് ഗോത ബട്ടെടുത്താ അലപ്പെട്ട് കൊടുത്താള അല് കൂട്ടീ കെറാന്നൊക്കെ- ആഹ് കോഴികള് കോഴികളിണ്ട് ഇവിടെ.
ഉം കോയിന്താറവൊക്കെണ്ടോ?
താറാവില്ല കോയീ മാത്രം കൊറച്ച് ഗോതമ്പിട്ട് കൊട്ത്തിട്ട് വ കോയിണ്ട് അയിനിപ്പം കൂ ആഹ് കൂട്ടിക്ക് ഇങ്ങനെ കയറാൻ നേരത്തെ ഇവിടെ അടുക്കള ഭാഗത്ത് വന്നക്ക് എന്തേലുംങ്ങനെ ഇങ്ങനെ കിട്ടണം ഗോതമ്പ് കിട്ട് ശീല ശീലായി.
ആഹ് കിട്ടി ശൈലായിട്ടാ..
ഉം കിട്ടിശീലായി തിങ്ങനെ വാതിക്ക വന്നക്കുണ്ട് ഞമ്മയിനി എയിലെപോയാലും മറ്റെങ്ങൊ സമയമാവുമ്പോടെന്നിക്കക്കോ അല്ലെങ്കിൽ എഴതിലൊക്കെ പോയേണ്ട്. ആഹ് കിട്ടിശീലായി ന്നെ കിട്ടീയിട്ടാണ് പിന്നെ കൂട്ടിക്ക് കേറാ..
ആഹ് അക്കുള്ള ആ വല്ല നേരത്തിന്നാള് അപ്പൊ റാേഷനരിയൊ ന്നും കൊടുക്കൂല?
റേ അരി കൊടുക്കയില്ല അരി ചോറൊടുക്കും ബാക്കി വന്ന ചോറ് കറി ക്ക കൊടുക്കും
ആഹ് എഎട്ട് പ എട്ട് പത്ത് കൊയ്ക്കളൊക്കണ്ടോ?
ആഹ് അത്ത് എട്ട് പത്തൊക്കെ ണ്ടായിനീ പ്പൊ നായ്ക്കളൊക്ക പുടിച്ച് കൊണ്ടോണ്ട് ഇന്നലേം മിഞ്ഞാന്ന് പ്പൊ നാല് നായ്ക്കള് വന്ന് ഒര് കോയിന പിടിച്ചൊണ്ടോയ് ആ ഭയങ്കര ഗതികേടാ ഒന്നും വാണ്ടില്ലായ്‌നി ചാര്ച്ചു കോയിക്കള് ഞമ്മക്ക് ങ്ങന ണ്ടായി വൽതായി വരുമ്പോത്തിന് ഓരോന്ന് പിടിച്ചൊണ്ടോവു ഓ മുട്ടട്ന്ന കോയിനാ കൊണ്ടോയത് അതടങ്ങേറ് വല്ല്യൊരു മുട്ടട് അയിന്റെ മോനെ അയിര് താലെ പോയി കല്ലെട്ത്തെറിഞ്ഞിട്ടും അ തൊള്ളേന്ന് വ് വിട്ന്നില്ലാർഞ്ഞ് തൊള്ളേലെക്കട്ട് കട് ച്ച് കൊണ്ടു പോകും ഓം വെയ്ത്ത ഓം കണ്ടപ്പെന്നെ വെയത്ത പോല ര രണ്ടും കല്ലൊക്കെട്‌ത്ത് പോയ്ച്ച് കിട്ടീല ഭയങ്കര ഓട്ടം ഭയങ്കര മുട്ടട്ന്നൊരു കോയേനി
ആഹ് ആ എങ്ങനെ രാത്രിയണലൊ പകലാ കൊണ്ടോയത്?
പകല് പകല് പട്ടാ പകല് ഒമ്പതര്ക്ക് രാവില ഒമ്പതര്ക്ക് ഓം മദ്റസ് ട്ട് ങ്ങ് വരാ അപ്പളോം കാണ് സീക്കളക്കടട്ട് വൈത്താലെ പോയി
ഉം പാവാ കുട്ടി അത്രക്ക് ണ്ടാവും അഹ്
ആഹ് ഓന് ഭയങ്കരസ്റ്റാ ഓനാ നോക്ക്ണത് ഇനിക്കിഷ്ടേല്ല ഞാം വേണ്ടാർഞ്ഞിട്ട് ഓനും ഓന്റുപ്പെന്നെ നെ വാങ്ങി കൊടുക്കാർഞ്ഞിട്ട് ഓന് ഭയങ്കര കോയി കുഞ്ഞുങ്ങളൊക്കെ ആ ഒരു ഷോപ്പില് ക്കലാണ് ഷോപ്പിലാണ്
ഷോപ്പ് ആ ആഹ് ശരി. എത്ര മക്കളാ?
ഞങ്ങള് രണ്ട് കുട്ട്യള് രണ്ടാൺകുട്ട്യള് രണ്ടാൺകുട്ട്യള്
ഏഹ് എ എത്ര പ്രായം?
എനിക്കോ? കുട്ട്യേക്കൊ? ആ കുട്ടി ഒരാള് രൺ ണ്ടാം ക്ലാ ഒരാള് രണ്ടാം ക്ലാസ്സ് വട്ച്ചാണ് വല്ല്യോന് ഏയാം ക്ലസ്സില്
ഏഹ് അശെ ഇനിക്കും രണ്ടാങ്കുട്ട്യളാ വല് ല്യോന് അഞ്ചു വയസ്സ് രണ്ടാമത്തോന് ഒതു വയസ്സും എട്ട് മാസൊ ഒന്നരയസ് ത്ത് യിഞ് തല്ലും പുടി ആണെ ണ്ടാളും കൂടി ആഹ് അഅ്പ ചെർതാന്ന് പർഞ്ഞിട്ടെത്താ
വിടൊക്കങ്ങനെ നാല് വയസ്സിന് മാറ്റണ്ട് പറീമ്പെനിക്ക് സ് സ്സേറിയാനായ്റ്റേ ഉം
രാവില ഓൻക്ക് ഞാൻ ചോറും കൂട്ടാനും ണ്ടാക്കാൻ മാണ്ടി സ്കൂൾക്ക് ക്ക് കൊണ്ടോം വേണ്ടി ന്തെങ്കി ണ്ടാക്കാം വേണ്ടി കി ആഹ് അ ആഹ് നാ ഒര് ഞാന് രാവില നീച്ച്കാണ്ടട്ക്കളെൽക്കാണ് പോകുമ്പളേ മറ്റെ ആൾന്നെ തപ്പി യൊക്കിയാണ് ന്നെ കാണാഞ്ഞാല് കരച്ചിലൊടങ്ങും
ആഹ് ചെറ്ത്
ഉം ന്നിട്ട് പിന്നെ ആ ന്നിട്ട് പിന്നാ കരച്ചില ങ്ങനെട് കരി അത് ഞാൻ ന്നെ ഏഴ്മണിയാവോളു ഏഴ് മണിയാകുമ്പോ പിന്നോന്ക്ക് ചായൊടുക്കാനും ഓന്ക്ക് സ്കൂൾക്ക് ച് കൂട്ടാനാ ക്കാനൊക്കെ ന്ക്കും
ഊം
അപ്പോത്തിന് ആ കരച്ചിലങ്ങന കരിം കുട്ടി ന്ന്ട്ട് പിന്നെ ഓന സ്ക്കൂൾ കൊണ്ടോയ് വന്നീന്റേഷം ഒന്ന് കൊടുക്കും
ആഹ് എവിടെയ വിടെ നട വണ്ടീല് പോണോ സ്കൂൾക്ക്?
ആഹ് സ്കൂൾക്ക് വ സ്കൂൾ വണ്ടിണ്ട്. ങ്ങട്ട് വരൂല ങ്ങട്ട് ഒരു ഉള്ളോ റോഡായതോണ്ടെ ഒരു ഇടിങ്ങിയ റോഡ അപ്പങ്ങട്ട് വരൂല മെയിൻ റോ ആ ആഹ് പത്തിൻറ്റ് റെ പത്തിന്റ്റ് ആ പത്തിന്റ്റ് റോട്ടുമ്മക്ക് നടക്കണം
നടക്കണലേ? നിങ്ങള അടക്ക് വണ്ടി വരൂലേക്കാടല്ലേ ആഹ് അത് ശെരി അപ്പ ടുക്ക ആക്കി കൊടുക്കണല്ലേ എന്നും രാവിലെ മാറ്റി ഒരുക്കി
ആ ആ മയത്ത് പണിയാണ് ഉ ആഹ ആഹ് പറി മേണ്ട ആ പണി മേണം കുട്ടീനെ എടുക്കണം ആ ആ ഉ ഉ ഉ ഏയ് ശരി
ഇതിയൽ തന്നെ നടി ലൊ ന്നുമല്ല എന്നാലും അടുന്ന് പോവാനുള്ളദൂ രേന്നെ ഉള്ളൂ
ഞാൻ റോട്ടുമുക്ക് നടക്ക ഞാൻ റോട്ടുമുക്ക് വണ്ടികേ റ്റാൻ പോണയി നിങ്ങൾക്ക് നടക്കാണ്ടാവുള്ളൂ സ്കൂൾക്ക്
ആഹ് കടക്ക ഒഴിവ് നടന്ന തന്നെ പോലെ ഈ മീറ്റിംഗ് ഒക്കെ ഉണ്ടായാല് ഞങ്ങൾക്ക് നടന്നിങ്ങെ നെ പോയാൽ മതി സ്കൂൾക്കൊക്കെ വണ്ടി വിളിച്ചൊന്നും വേണ്ട
ഉം
അയാത്ര ദൂരല്ല
ആഹ് ആഹ് ഉ ഉ
എത്രേലാ പഠിച്ചത് എൽ കെ ജിയോ ഇ നി ഒന്നാം ക്ലാസ് ആ യു കെ ജെത്തിച്ചള്ളൂല്ലേ
യുകെജി ഉം ഉം ഇങ്ങനെ കഴിഞ്ഞങ്ങ് നിർത്തിയതാ അഞ്ചു വയസ്സല്ലേ
ആ അഞ്ചുവയസ്സാ അത്രവലിയ ചെറിയ കുട്ടി
ഇന്ന് ഷൂട്ട് ഔട്ട്ണ്ട് ഇണ്ടായിന് എത്ത ഈ ജെയ്സിന്റെ
ആഹ് അത് കഴിഞ്ഞില്ലേ എല്ലാ സ്കൂള് ത്തും കഴിഞ്ഞണല്ലോ എടക്ക ഇങ്ങനെ കാണാം വീഡിയോ ഒക്കെ
ആ ഓല്ക്ക്പ്പൊ ആ ഓല്ക്ക്പ്പൊ ഇന്നേനി
മ്മ് അയ് ശരി ഇവർക്കൊക്കെ എന്നോ കഴിഞ്ഞ് രണ്ട് പ്രാവിശ്യായിട്ട് എടുത്ത്ക്ക്ണ് വീഡീയോ
ആഹ് ലോകകപ്പിന്റെ പരിപാടി
ആഹ് ഏത് ഫാൻസാച്ചാ അയിന്റെ ജയ്സി ഇട്ട് വരാനും
പാറന്ന്ച്ച്ണ് അടുക്കളേക്ക് പോയാല് ഫോൺ ഓഫ് ഫോണ് ആഹ് ഏത് ഫാൻസ്ന്ന്ഒന്നുംല്ല ആ ആഹ് ടേബ് ഇണ്ട് ഇപ്പോ ഓൻ ചോയിക്ക ഫോണ് അപ്പൊ ഞാൻ പറയാ ഫോണില് ചാർജ് ഇല്ല അനക്ക് മ്മച്ചി ടാബ് ആക്കി തരാം കൊതു അടിച്ചിണ് ണ്ടോ കൊതുൻ്റ പിന്നെ പറയണ്ടാ ഉം കുപ്പായ കുപ്പായത്ത് കൂടെ ചായ ചി ന്തീക്കണല്ലോ ആ ഞമ്മക്ക് ഗ്രിൽസാ ആണേ
ആഹ് ഗ്രിൽസാ ഗ്രിൽസിനുള്ളു കൂടെ കൊതുക് കേറും ആഹ് ഇമ്മക്കെ ഇണ്ടോ വീട്ടില്
പിന്നെബടെ ഇല്ലല്ല ആരും ഇല്ല ഞള്ളന്നെ ഉള്ളൂ
ആഹ് ആഹ്
പിന്നെ ഡോറ് അടിച്ചാൽ എവിടെ ആരെയും വന്ന് പൊറത്ത്ന്ന് വിളിച്ചാൽ കേക്കൂല ഇപ്പോ പൊറത്ത്ന്ന് ഒരാൾ വിളിച്ചപ്പോൾ ഇപ്പ ഗ്രിൽസ് ഉറന്നിട്ടോണ്ട് കേട്ട സ ഇജ്ഉറങ്ങാണോന്ന് ഒയ്ച്ച് ഇന്നോട് ഞാൻ പറഞ്ഞു ഉറങ്ങണൊന്നുല്ല ഇവടെകുത്തിരി ക്ക്ണ് ണ്ട് ന്ന് ഉം
എട്ത്ത് എട്ത്ത് വീടുകളൊക്കെണ്ടാവു ലേ
ആഹ് എടുത്ത് വീടുകളൊക്കെ ഇണ്ട്
ഞങ്ങക്ക് ഇവിടെ കൗങ്ങും തോട്ടാ ബേക്ക് ഭാഗവും മുന്ന് ഭാഗവും ഒക്കെ കൗങ്ങിന്റെ മുറ്റത്ത് എറങ്ങിയാ കൊതുക് കടിച്ചും കൗങ്ങും തോട്ടം ആയോണ്ട് ഈ പട്ടക്കെ ഒക്കെവീണ്
ഉം ഉം ഉം
സിറ്റി ഔട്ടില് ഒന്നും ഇരിക്കാം വയ്യ കൊതക് കടിച്ചും അകത്തില്ല വാതില് തൊറന്ന്ടല്ഇല്ല
ആഹ്
തോട്ടയോണ്ട് ഇനി ഇങ്ങനെ തോട്ടത്തിലൊക്കെ വീടേള് വരണം
ആഹ് ആഹ് ആഹ് നമുക്ക് തോ ഇതല്ല കൊ കവുങ്ങ് നമുക്ക് പിലാവുണ്ട് പിലാവ് നമ്മളെ ഇത് പറമ്പലും ഉണ്ട് പിന്നെ അയലവാസിൻ്റോടെ വിക്ക്ണത് മതി
ഏഹ് ഞങ്ങളത് ഫുള്ള് കവങ്ങും തോട്ടേന് ഞങ്ങള് അങ്ങനത്തെ സ്ഥല വാങ്ങിയത് വീട്ട് വെക്കാന് കൊറേ മണ്ണൊക്കെ ഇട്ട് പൊന്തിച്ച് അങ്ങനെ പെരകയറ്റിയതാ ഉം ഇനിയിപ്പോ ഓരോരുത്തര് ആദ്യാന്നും ഈ സ്ഥലം വീട്ട്ക്കാൻ പറ്റൂല എലോരും പറഞ്ഞീന്നു കൗങ്ങും തോട്ടം പള്ളിയളിയാണ് വെള്ളംനിക്ക്ണ സ്ഥലലേക്കെ പറഞ്ഞ് പക്ഷേ ഞങ്ങള് വീട്കയറ്റേപ്പൊ ഓരോരുത്തര് ഒരോത്തര് സ്ഥലം വാങ്ങി വീട് വെക്ക്ണ്ട് കുടിര്ന്നന്ന് പേടിയനി കൗങ്ങും തോട്ടംഒക്കെ ആയതോണ്ട് പ്പൊ കൊഴപ്പല്ല ഇപ്പൊ ഒരോര്ത്തര്ഓരോത്തര് ഇങ്ങനെ സ്ഥലം വാങ്ങി ഞങ്ങള അടുത്തൊക്കെ ഇങ്ങനെ വീട് വരിണ്ട്
എല്ലാ കൗങ്ങുതോട്ടം ആകുമ്പോ പേടിയാണ് നമ്മള് പുറത്തി ഇറങ്ങാനൊക്കെ ആരെങ്കിലും മാറി
ആഹ് കുടിരുന്ന അതില് ഭയങ്കര പേടിന്നു കാരണം ചു ചുറ്റും കൗങ്ങുംതോട്ടം അങ്ങനെ പിന്നെ ഇശേ ഇപ്പങ്ങനെ കുടിയിരുന്നാരെ ഇപ്പോ ഒരോര്ത്തര് ഓരോര്ത്തര് സ്ഥലം വാങ്ങി ഇങ്ങനെ വര്ന്ന് അപ്പുറത്തെപ്പുറത്തക്കെ വീട് വര്ന്ണ്ട് കുടയിരിന്നിട്ടില്ല പക്ഷേ വീട് പണി തുടങ്ങീന്നു വാപ്പ് കഴിഞ്ഞ് അങ്ങനൊക്കെ ഇപ്പൊ അത്ര പേടിയില്ല
ആഹ് ഒ ശരി ഉം അടുക്കളോ അടുക്കള ഭാഗആയിക്കും കൗങ്ങും തോട്ടം
എല്ലാ ഭാഗം കൗങ്ങും തൊട്ടേന്നു അടുക്കളന്നില്ല വീടിന്റെ നേരെ മുന്നേറിയ ഭാഗം ഫുളിത്ത മൊത്തം കൗങ്ങും തോട്ടേന്നു ഒരു അഹ് വലിയോരാള് സ്ഥലാര്ന്ന് പോലെ വലത്തു ഭാഗ ഇങ്ങനെപ്പോ ഓരോത്തരോരുത്തർങ്ങനെ വീട്ടുക്കാ സ്ഥലം വാങ്ങി വൈയും തന്ന് നടക്കൂടെ റോഡ് വന്ന് ഇപ്പൊ റോഡ് വന്നപ്പോ എല്ലാ ഒരു സ്ഥലം വാങ്ങി ഇപ്പ ഇ രണ്ട് വീട് ഇപ്പൊ ഇവിടെ വന്നാണ് കുടിയിരുന്നീല്ല വാർപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങക്കെ ഇങ്ങ തോട്ടം നിത്തി കുറച്ചു പേരെ ഈകരാ ആളുകൾ വർദ്ധിക്കണ്ടന്നല്ലാത സ്ഥലം വർധിക്കില്ലല്ലോ ഒരു പേരേൽ ഇപ്പ നാല് കുട്ടികൾ ഉണ്ടെങ്കി ആദ്യത്തെ ഒരാൾക്ക് തറവാട് ഇട്ടും ബാക്കി മൂന്ന് ആക്കും വേണ്ടേ വീട്
ആഹ് ആ്ടൊക്കെ കളൽ അങ്ങോട്ട ആന്റെ കൈം കിട്ടി കൊടുക്കുന്നു ആഹ് ആഹ് ഉം ഉം ഉം ഉം
വാങ്ക് കൊടുക്കാനായില്ലേ
ആഹ്
ആഹ്
പിന്നെ എന്തൊക്കെയാ
ആഹ് നല്ല വർത്താനം
ഉം ആഹ് വാങ്ക് കൊടുക്കന്നായി ഏഴ് മണി ആയില്ലേ ആഹ് ആഹ് ചോദിക്കുവ എന്റെ എന്തയും തിന്നണ്ടായിന്ന്
ആഹ് ചായ കുടിച്ചില്ലേ
ആഹ് ചായ കുടിച്ചിട്ടള്ളൂ പിന്നെ സ്കൂലീനു വന്ന് ചോറ്ന്നിട്ടില്ലല്ലോ ഏഹ്
ചോറ് കൊണ്ടാവല്ലോ സ്കൂൾക്ക്
ആഹ്
അവിടെണ്ടാവലേ കരല്ലേ ഫുഡ് ഒന്നും ആഹ് എൽ കെ ജി ആയോണ്ട് ആഹ് ശരി ശരി
ഇതൊക്കെ